ഹലോ? ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ കേൾക്കാമോ?
കേൾക്കാം ആ കേൾക്കാം കേൾക്കാം അല്ല നിക്കുവാണോ ഇരിക്കവാണോ?
ഇരിക്കുവാണ്.
ആ എന്താപറ്റി കൊർച്ച് നിന്നൂടെ
അല്ല ഇരുന്നൂടെ?
എപ്പോഴും ഇരിക്കല്ലേ അപ്പോ ഇടയ്ക്കിടക്ക് ഒന്ന് എണീട്ട് നിന്നൂടെ എന്നാലല്ലേ ശരിയാവു.
എപ്പോഴും നിൽക്കുവല്ലേ വേണ്ടങ്കിൽ ഇടയ്ക്കിടയ്ക്ക്ന്ന് ഇരുന്നൂടെ?
അതിന് നീ എപ്പോഴും ഇരിക്കല്ല അതുപോലെ അതുകൊണ്ടല്ലേ പറഞ്ഞ് എപ്പോഴും നിൽക്കുന്ന ആൾക്കാരാണ പോട്ടേന്ന് വെക്കാം. ഞാൻ എപ്പ ചോദിക്കുമ്പോ നീ ഇരിക്കുവ.
അധികവും ഞാൻ നിക്കാറാണ് പതിവ്.
നില്ല നീ ഇരുപത്തിനാല് മണിക്കൂറില് ഒരു പത്തൊമ്പത് മണിക്കൂർ ഇരിക്കുകയാെന്ന് തോന്നുന്നു എനിക്ക്
ആ നീ എങ്ങനെയാണ് കൂടുതൽ സമയം നി
ഞാൻ ഞാൻ കൂടുതൽ സമയം ഉറങ്ങാറ പതിവ്. വേറെ പണിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഫുൾ ടൈം ഉറക്കം
അയ്യോ എങ്ങനെ ഇങ്ങനെ ഉറങ്ങാൻ പറ്റണേ ഒരു സമയമൊക്കെ ഇല്ല ഇതിന്?
ഇതിലെന്തു സമണ് ഉറങ്ങാ എന്ന് പറയുന്നത് ഏറ്റവും സുഖമുള്ള കാര്യ
ഏറ്റവും സുഖള്ള കാര്യല്ലെ അതിന് സമയന്നുല്ലലോ എപ്പയാണോ ഉറക്കംവരുന്നത്. അപ്പൊ ഉറങ്ങും. അല്ല അങ്ങനെ ഉറങ്ങാം. ആ ഉറക്ക വരുമ്പോ ഉറങ്ങാം പക്ഷെ എപ്പോഴും ഫുൾ ടൈം അങ്ങനെ ഉറങ്ങിതന്നെ കിടക്കുന്ന് പറഞ്ഞാ
അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ കാലത്തൊരു എട്ട് മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ ഉച്ചക്ക് കിടന്നാലും ഞാൻ ഉറങ്ങും.
അങ്ങനെ പറഞ്ഞതാ.
ഉം ഉം
അല്ല എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉറക്കം പോവാറില്ല.
ഉം ഉം ഒറക്ക അല്ലെങ്കി നമ്മള് കളയര്ത് ഒറക്കം കളഞ്ഞ തന്നെ നമുക്ക് ആരോഗ്യത്തിന് ഭയങ്കര ക്ഷീണ അല്ലേ? നമുക്ക് ആരോഗ്യം തന്നെ നഷ്ടപ്പെടും. ഞാൻ വളരെ ഉറക്കം കുറവുള്ള ഒരാളാണ്.
എത്ര മണിക്കൂർറങ്ങും അപ്പ?
സത്യം പറഞ്ഞാൽ ഞാനൊരു പതിനൊന്നര ഒക്കെ ആവ ഉറങ്ങുമ്പോ രാത്രി.
എത്ര മണിക്ക്ണിക്കും?
ഒരു അഞ്ചരയൊക്കെ യാമ്പോ എണീക്കും.
അയ്യോ പതിനൊന്നര പന്ത്രണ്ടര ഒന്നര രണ്ടര മൂന്നര നാലര ഓ പോരല്ലോ?
അത് പോരാ പോരാല്ലെ ഒരു എട്ട് മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണോ ന്നാണ്.
അത് നിങ്ങള് സ്ത്രീകള് കൂടുതൽ ഉറങ്ങുന്നോണ്ടാണ്.
ഉം അതെ
അപ്പോ പതിനൊന്നരന്ന് പറയുന്നത് പത്തു മണിയാക്കിയാൽ മതി.
മതി. ആ ആ ആ ഒരു പത്ത് മണിക്ക് ഉറങ്ങവാണെങ്കിൽ ഏകദേശ സുഹല്ലേ ആ സമയത്ത് എണീറ്റ പ്രശ്നല്ല.
സത്യം പറഞ്ഞാല് ഉറങ്ങേണ്ട സമയം എന്ന് പറയുന്നത് ഒൻപത് മണിയുടെയും പത്ത്
പത്ത് മണിയുടെയും ഇടക്ക. അതേ
പക്ഷെ എനിക്കങ്ങനെ അങ്ങനെ കൃ കൃത്യമായിട്ട് അങ്ങനെ ഉറങ്ങാൻ പറ്റാറില്ല. എല്ലാ ഉറങ്ങുമ്പോ ആ ഒരു ടൈം ആകും. അപ്പൊ പിന്നെ അന്നേരാണ് ഉറങ്ങ
അതെന്താന്നറിയോ ആരെങ്കിലും ഒരാള് ഈ ലൈഫ് സ്റ്റൈല് മാറ്റിയാലെ എല്ലാരും മാറ്റു
ഉം അതെ
മൻസിലായോ ഒരാള് പൈനൊന്നരക്ക് ഉറങ്ങുന്നുന്ന് പറഞ്ഞ് എല്ലാരും അങ്ങനെയായി പിന്നെ അതൊരുജീവിത ജീവിതത്തിന്റെക്കെ ഒരു പാർട്ടായിട്ട് മാറും
ഉം അതെ അതെ നേരത്തേക്ക ഒരു ഒൻപതര പത്ത മണിയോട് കൂടി ഉറങ്ങിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ ഒരു ഒരു അടു ത്ത നാളിലാണ് ഇങ്ങനെ എത്രയേ ഒരു ടൈംമാവുന്നേ പതിനൊന്ന് മണി പതിനൊന്നരൊക്കെ
എട നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലന്നേ നമ്മള് വെറുതെ പൈനന്നൊരാ വരെ ഇരിക്കുവാ
അതെ വെറുതെ ഫോണില്ങ്ങനെ കുറേ സമയിരിക്കും പിന്നെ മറ്റുള്ളവർ കിടക്ക ആരും കിടക്കുന്നില്ലല്ലോ കൊറേ പേരൊക്കെ എണീറ്റ്ങ്ങനെലേയിട്ട് ഒക്കെ തെളിച്ചിങ്ങനെ നടക്കുമ്പോ നമുക്ക് ഉറങ്ങാൻ തോന്നില്ലന്നേരം
ഓ അങ്ങനെ ആ ഓക്കെ ഓക്കെ പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ അങ്ങനെ ശീലിപ്പിക്കരുത്
ഉം
കാരണം അറിയാലോ അവർക്ക് നമ്മളൊക് പണ്ട്ന്ന് പറയുന്നത് എട്ട് മണി ഏഴ് മണി കഴിഞ്ഞാ നമുക്ക് വല്ലാത്തരു ഇരുട്ടാ
ഒൻപത്
നമ്മള് പണ്ട് ന്ന് പറയുമ്പം ഒമ്പത് മണി കാണാറുണ്ടോ രാത്രി
രാത്രി അതെ അതെ ആരും കാണാറില്ല കാരണം അതിന് നേരത്തേ നമ്മളൊക്ക ഉറങ്ങും
കാരണം നമ്മളെ സംബന്ധി
മ്മളെ സംബന്ധിച്ച് അന്നൊക്കെ ഒമ്പത് മണിന്ന് പറഞ്ഞാ ഉറങ്ങേണ്ട സമയംഅതേ അതേ ഒരുപാട് കൂടിയ സമയാണ് അന്നൊക്കെ ഒമ്പത് മണിന്ന് പറഞ്ഞ
അതെ നമ്മളന്നേരം കിടക്കുകയും ചെയ്യും കാലത്ത് അഞ്ജ് മണി ആറ് മണിക്ക് എണിക്കുമ്പോൾ നല്ലൊരു ഉഷാറാ
ഉഷാറ അതെ അതെ
ഞാനൊരു ദിവസം ഒരു കൂടിയ കൂടുതലും സമയം കടന്ന നന്നായിട്ടൊന്ന് ഉറങ്ങിക്കായി പിന്നെ രാവിലെ എണിക്കുമ്പൊ ഒരു വലിയൊരു വെളിവും ബോധ ഉുള്ളോലയാണെന്ന്
അതെ
അല്ലെങ്കിൽ രാവിലെ ഭയങ്കര തലക്കൊക്കെ വല്ലാത്തൊരു ഒരു കനവും ഒക്കെ തൂങ്ങി ഉറക്കവും തൂങ്ങി
ആ അവന്റെ ശരീരത്തിലുള്ള അകത്ത് അകത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ
അതെ നല്ല രീതി നടക്കണമെങ്കില് ഒറക്കം വേണം അതെതെ
അത് എപ്പോഴേലും ഒറങ്ങിയാലും പോരാ ഈ സമയത്ത് ഒറങ്ങണം
ആ അതെ അതെ
ഉച്ചകഴിയുമ്പോഴൊക്കെ നേരത്തെ കെടന്ന് ഒറങ്ങാറുള്ളതാണ് ഇപ്പൊ കുറ ആയിട്ട് ഉച്ചകഴിഞ്ഞ് അങ്ങനെ ഒറങ്ങാറില്ല ഇല്ല
ഉച്ച കഴിഞ്ഞിട്ടൊള്ളഒറക്കം നല്ല
ഒറക്കം നല്ലത അതെ
അതാണ്
ആ ചെ ഇടക്കൊക്കെ വർക്ക് ഉച്ച കഴിഞ്ഞ് വർക്ക് ചെയ്യുവൊക്കെ ആണെങ്കി നമ്മള് ഇടക്കൊന്ന് ഒറങ്ങി പോവും അപ്പൊ അങ്ങനെയന്ന് എട എനിക്കെ അങ്ങനെയുള്ള ഒറക്കം പക്ഷെ പെട്ടെന്ന് ഏണിക്കുട്ടോ അധിക ടൈംഒന്നും അങ്ങനെ ഒ ഒറങ്ങാറില്ല
അത് ശെരി ഉച്ചയ് എന്ത് വർക്കാ ഉച്ചക്ക് ശേഷം സാധാരണ
ഉച്ചക്ക്
അല്ല ഉച്ചയ്ക്ക് ശേഷം എന്ത് വർക്കാ ഉണ്ടാവാറ്
ഉണ്ടാവാറ് സാധാരണ ഒറങ്ങ്ന്നെ എന്താന്നോ
ഉച്ചയ്ക്ക് ശേഷം എന്ത്‌ വർക്കാ ഉണ്ടാവാറ്
വർക്ക് നമ്മള് ഈ ഓൺലൈനിലൊക്കെ എന്തെങ്കിലൊക്കെ വർക്ക് കാണോല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കും അപ്പൊ അന്റെ എടക്ക് ചെലപ്പയൊക്കെ ഒറങ്ങി പോകും അപ്പൊ പിന്നെ അതൊക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ അങ്ങനൊന്ന് ഒറങ്ങും പക്ഷെ അത്രയും ടൈം ആണെങ്കിലും നമ്മളൊന്ന് ഒറങ്ങി ക്കഴിഞ്ഞാ പിന്നെരു ഒരു നല്ലൊരു ഇതാട്ടോ അത്
ആ പിന്നെ അല്ല അത് ഈ ആ സയന്റിഫിക്കലി നല്ലതാ കാരണം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഉച്ചക്കൊരു ഒന്നര മണിക്കൂർ ഒറക്കം
ഒര് ഒറക്കം അത് നല്ലതാ മ്മ് മ്മ് അത നേരത്തെക്കെ ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ ഉച്ചക്ക് ഒറങ്ങുന്ന ആളായിരുന്നു ഇപ്പോ കൊറേ നാളായിട്ടാണ് അങ്ങനെ ഉച്ച കഴിഞ്ഞുള്ളൊരു ഒറ
പക്ഷെ വേ വേറൊരു കാര്യംണ്ട്‌ട്ടോ ആഹ് രാത്രി നന്നായിട്ട് ഒറങ്ങി പ്രത്യേകിച്ച് വ്യായാമം ഒന്നുംഇല്ലാത്ത ആൾക്കാരാണ് ഉച്ചയ്ക്ക് ഒറങ്ങ്ന്നതെങ്കിൽ ബുദ്ധിമുട്ട് ട്ടാ
ഉം ഉം എക്സ് ഏഹ് ജിമ്മിലൊക്കെ പോവാറുണ്ടോ?
ജിമ്മില് പോവാറില്ല അല്ലാതെ തന്നെ നല്ല രീതിയിലുള്ള ഹ് പണികളൊക്കെ ചെയ്യാറുണ്ട്
ചെയ്യാറുണ്ട് ആഹ് എന്ത് പണികളൊക്കെ ചെയ്യുന്നെ
എല്ലാ പണിയും ഭാരൊള്ള എല്ലാ പണിയും ചെയ്യും നടക്കും
ഹ്മ് അവിടെയോ ഇവിടെ ഒന്നുല്ല
അവിടെ ക കപ്പയും ബിരിയാണിയും ബീഫും കഴിച്ചോണ്ടിരിക്കുകല്ലേ ഇരുപത്തിനാല് മണിക്കൂറും
കഴിച്ചോണ്ടിരിക്കും പിന്നെ കിച്ചണിലെ വർക്കൊക്കെ ചെയ്യും
ആഹ്
അങ്ങനെയൊക്കെ ചെയ്യും ആഹ് ഏഹ് ഫ്ലോറൊക്കെ തൊടയ്ക്കും അടിച്ചുവാരും അതൊക്കെ ഒരു എക്സസൈസ് ആണല്ലോ
അത് എക്സ
അത് എക്സസൈസ് ആണെങ്കിലും ആ എക്സസൈസ് അല്ല ബോഡിക്ക് വേണ്ടത് അതെ
അതിനൊരു മാർഗം ഒണ്ട് എന്താന്നറിയോ ആ സ്റ്റെയറില്ലേ വീടിനകത്ത് ത്തുള്ള അത് എടക്ക്‌ എടക്ക് ഒന്ന് കേറ ഒര് അരമണിക്കൂർ കൂടുമ്പോൾ ഒരു നാലഞ്ച് തവണ കേറിയിറങ്ങ
ആഹ് ആഹ് അതൊരു രണ്ടു പ്രാവശ്യം ഡെയിലി കേറാറുണ്ട്
അത് പോരാ
അടുപ്പിച്ച് കെറിയിറങ്ങണം അല്ലേ
അതായത് ഒരു രണ്ട്‌ മണിക്കൂർ കൂടുമ്പോ
കൂടുമ്പോ അടുപ്പിച്ച് ഒരു പത്ത് തവണ കേറി ഇറങ്ങണം
പി പിന്നെ ഒരു രണ്ട്‌ മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഒന്ന് കേറി എറങ്ങാ
ആഹ് ആഹ് ആഹ് പിന്നെ അതിന് നമ്പർ കൂട്ടാ ഒരു ഓരോരോ മാസം കൂടുമ്പോ മ് മ് ഓക്കെ ആഹ് അഹ് ശരിയായ രീതിയാണ് ട്ടോ ഒരു എക്സസൈസ് ഉം ഓക്കെ ആം പിന്നെ എന്തൊക്കെയാണ് പിന്നെ എന്തൊക്കെ വ്യായാമങ്ങളാ ചെയ്യാൻ പറ്റുന്ന ഉള്ളേ രാവിലെ എണീറ്റ ഉടനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ എക്സസൈസ്
രാവിലെ
രാവിലെ സാധാരണ ഓടാൻ പോവാറൊക്കെണ്ട് ഇപ്പങ്ങനെ പോവാറില്ല പോവാറില്ല എന്താ മടിയാണോ രാവിലെ എണീക്കാനുള്ള മടി
അതെ രാവിലെ എണീക്കാനുള്ള മടി അവിടെ എങ്ങനെയാണ് ഇ എക്സൈസ് ചെയ്തിട്ടണ്ടോ
ഓ ഇല്ല ഇല്ല
ഓ അങ്ങനെയുള്ള അപ്പൊ അ അങ്ങനെയുള്ള ഒരു നല്ല കാര്യം ചെയ്യാറില്ലല്ലേ
ചെയ്യാറില്ല ഹ് ഹ് ഓർക്കാറ്ണ്ട് ഇടക്ക് അങ്ങനെയൊക്കെ ചെയ്യണന്ന് പലരും ചെയ്യണ കാണുമ്പോ നമ്മൾ
അങ്ങനെ ഞ ഞാ ഞാനീ പറഞ്ഞ സാധനം ചെയ്താൽ മതി
മ് ആഹ് ആഹ്
ഇല്ലാ ഏറെ കയറുന്ന മതി അതിന് കൂട്ടത്തില ഒരു ബക്കറ്റല്ലേ ചെറിയ എന്തെങ്കിലും വെള്ളം എന്തെലും അതും കൂടെ പിടിച്ചു അതും കൂടെ ന സേറൽ കേറി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്
ഉം ഉം അപ്പൊ രണ്ട് കൈയിലും തൂക്കണോ ഒരു കൈയിലും തു ഒരു കൈൽ തൂക്കിയാൽ മതിയോ
രണ്ടു കൈ തുക്കിയ കഴിഞ്ഞാൽ പിന്നെ ആശുപത്രിൽ പോവാ
ഹ് ഹ്
ഹ്
ഒരു കൈയ് തുക്കുന്ന കാര്യ പറഞ്ഞെ അങ്ങനെ നടക്കുമ്പോ എന്ത് തോ എന്താ എന്ത് തോന്നുന്നു അ നല്ലതായിരിക്കോ
ആഹ് നല്ലതായിരിക്കും ഞാൻ ഡെയിലി ഒരു പ്രാവശ്യം കേറാറുണ്ട് ഒരു വെയിറ്റ് ഒരു ബക്കറ്റിൽ കുറച്ച് വെയിറ്റുമായിട്ട് ബക്കറ്റിൽ മുകളിലേക്ക് വിരിക്കാനുള്ള തുണിയായിട്ട് പോകും
ആഹ്
അപ്പൊ അതിന്റെ ഒരു ബക്കറ്റിന്റെ തുണിയുണ്ടല്ലോ ഏകദേശം വെയ്റ്റ് നല്ലരു വെയിറ്റ് ഉണ്ടാവും അതിന് അതുമായിട്ട് എന്നും സ്റ്റെയറ് കയറാറുണ്ട്
എത്ര തുണി കാണും
ആഹ് ഒരു നല്ലൊരു ശതമാനം ഒരു ഒരു രണ്ട് കിലോയോളം വെയിറ്റ്ള്ള രണ്ട് മൂന്ന് കിലോ
ആഹ് അപ്പൊ എന്തെയ്ന്ന് അറിയോ ആഹ് സമയത്ത് മുകളിലേക്ക് പോവാ താഴേക്ക് വരിക അങ്ങനെ ഒരു പത്ത് പതിനഞ്ചവണ ചുമ്മാ മന
ചുമ്മാ മനപ്പൂർവം അങ്ങ് നടക്കാം
അങ്ങനെ ചെയ്തപോരെ
ഉം ഒക്കെ ഓർക്കും പക്ഷെ നമ്മളന്നേരെ ഇതൊക്കെ ഒന്ന് ആഹ് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനാണ് പാട് എല്ലാം ഓർക്കും ഇങ്ങനെ ഇങ്ങനെ ഇന്നതൊക്കെ ഇങ്ങനെ ചെയ്യണം ചെയ്യണം നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണാറില്ലേ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരണേ ഇതൊക്കെ കാണുമ്പോ ഓർക്കും പക്ഷെ ചെയ്യില്ല അതാണ്
വെ വേറെ എന്താ എക്സസൈസ ഓർക്കാറ അത് ഇതുപോലത്തെ
വേറെ എന്താ ഞാൻ ഫോണൊക്കെ കണ്ട കഴിയുമത്തേക്കും എന്തോ അമിതമായിട്ട് നമ്മള് ഫോണിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തോ തലയ്ക്ക് എന്തോ വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ അപ്പൊ അങ്ങനെ ഇരുന്നു കുറെ എക്സസൈസ് ചെയ്യാ തലയൊക്കെ ഇങ്ങനെ ആട്ടി
മം
ബാക്കിലേക്ക് രണ്ട് സൈഡിലോട്ട് ഇങ്ങനെതിന്നെങ്ങെയുള്ള
അപ്പ അപ്പഴും ഫോൺ മാറ്റി വെക്കത്തില്ല അല്ലെ
ആ ഫോൺസ് ആ അപ്പൊ കുറച്ച സമയത്തേക്ക് ഫോൺ മാറ്റിവെക്കും